ആഹ് കോള്ട്ക്കാൻ ലേറ്റയപ്പൊ ഞാൻ വിചാരിച്ചു എന്താണാവോ വിചാരിച്ചു
നിങ്ങള് പേടിച്ച് പോയോ? ഉം ഹും പേടിക്കണ്ടങ്ങള്
ഉഹും പിന്നെ ഞാന് മോൻക്ക് ഓട്സ് കൊട്ത്തോണ്ടിരിക്കുമ്പോ അതേ സ്പീടില് ഇങ്ങട്ടെന്നെ തിരിച്ച് വരാ
ഏഹ്?
അതേ സ്പീഡില്ങ്ങോട്ടന്നെ തിരിച്ച് വരാ
ആഹ് അത് പിന്നെ എളുപ്പണല്ലൊലെ മക്കക്ക് പ്രാന്ത് പിടിക്ക്ന്നൊരു കാര്യാണ്
പക്ഷെ ഫസ്റ്റ്ത്തെ സ്പൂൺ അങ്ങനായി പിന്നെ രണ്ടാമത്തെ സ്പൂണ് മുതലങ്ങനെ തിന്നണ്ട്
ആഹ് അതാണ് സമയം പോണത് നമ്മള് വര് ക്ക് പാല് കൊട്ക്കാനിര്ക്ക്ണ സമയം പിന്നെ ഫുഡ് കൊടുക്കാള്ള ഇരി ക്ക്ണ സമയം അതൊക്കേണ് നമ്മക്ക് ടൈമ് പോവ അപ്പൊ നമക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മള്
ഇവരെ ഒരു ഭക്ഷണ സമയാണ് നമുക്ക് മെയിനായിട്ട് ടൈമ് പോണത് കാരണം അതവരെ ഇഷ്ടത്തിന് നമ്മള് വെയിറ്റെയ്ത് അങ്ങനെ കഴിപിക്കണല്ലോ
അതാണ്
എന്താ ചെയ്യാ സാരല്ല അവര്ക്കായിട്ട് നമ്മള് അമ്മ എന്ന്ള്ള ദൗത്യം തീരുന്നുന്നത് വരെ തീർത്തിട്ടും ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഒരു ഉം ഫലൊന്നൂല്ല നമ്മള് വെറ്തെ ചെയ്യുന്നൂന്നെ
ഹും ഉം
ചെയ്യുന്നു അത്ര വിചാരിച്ച് കൊട്ത്താ മതി തിരിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട ഇപ്പത്തെ കുട്ട്യാളങ്ങനേണ് പിന്നെന്തൊക്കെയാണ് അങ്ങനെ ഞാനെന്തായിര്ന്നു പറഞ്ഞോണ്ടിര്ന്ന്? ആഹ നമ്മള് ടൈം ടേബിള ഒക്കെ വെച്ച് പണിയൊക്കെ എടുക്കുമ്പോ വേഗം തീരുവേ അപ്പ ഞാനിപ്പോ ഇതത് തീർത്തോണ്ടരിക്കും ഗണാലത്ത് പിന്നെ വല്യ വീടല്ല ചെറിയ വീടാണ് പക്ഷെങ്കില് ഭക്ഷണ കാര്യം എന്ന് പറഞ്ഞാല് കൊറെേ ഉണ്ടാക്കണം ഇവിടെ
പെരിയായിട്ടും ചോറായിട്ടും പൊരിച്ചതും കരിച്ചതും
ഉ മുക്കതണല്ലേ?
ക്കണല്ലോ ഞാനടുപ്പും കത്തിക്കും പിന്നെ ഗ്യാസങ്ങനെ ഉപയോഗി പ്പല്ല ഗ്യാസ് കിട്ടാൻ ശാമ അല്ലേ
ആഹ് ഞാനിപ്പോ തീ കത്തി കിട്ടാൻ കുറച്ച് പാടാണ് എനിക്ക ദേഷ്യം പിടിച്ചട്ട് ഞാന് ഗ്യാസ മുക്ക അങ്ങോ വെക്കും
എന്തെങ്കിലും ഉണ്ടെങ്കില ഒക്കെ എടുത്ത വെച്ചാൽ മതി ഞാൻ പിന്നെ എടുത്ത് വെക്കലില്ല കേട്ടോ
ഞാന് ഇവിടെ ചുള്ളിയുണ്ട് തുള്ളിലക്ക് പോവൊക്കെ ചെയ്യ ചാ പക്ഷെ എന്താന്നറയാ ഇവന് ആരടുത്തും നിൽക്കൂലല്ലോ ഇവനെ കൊണ്ട പറ്റൂലല്ലോ
അല്ല ഇവന ഒരു ഉറങ്ങണ സമയത്ത് മക്കള് വീട്ടിലുള്ള സമയത്ത് അങ്ങനെയൊക്കെ ആക്കിയാ മതി
അപ്പം ഇവനൊറങ്ങുവോ ഉറങ്ങിയല്
ആയിന്റെ ഹസ്ബൻഡറിന് ലീവ്ള്ള ഒരു ദിവസം ഹസ്ബന്റിനേ കൂട്ടീട്ട് ഒരുമിച്ച അങ് പോയി അങ്ങനൊന്നും ചെയ്യല്ല ഞങ്ങള് ഹസ്ബന്റ്?
ചെയ്യും അങ്ങനെ ഹുസ്ബൻഡ് ലീവില്ലല്ലോ
ആഹ് ശനിയാഴ്ച ഞായറാഴ്ച ലീവില്ലാലോ
ഞായാഴ്ചച്ചപ്പ ഇവിടെ നൃത്തിം ഇല്ലാന്ന പോലും പോവും മതി
ഉ അപ്പൊ നിങ്ങള് ചുള്ളി കത്തിക്കണ്ട
ഇഹ് ഹ് ഇവൻ ഇന്നലെ ഉറങ്ങിപ്പോയി അപ്പൊ രാവിലെ ഓന് ഒറ്റക്കെ തന്നെ പോയി നിക്ക് പള്ളിയന്റെ ഇടുത്തക്ക് എന്നിട്ട തന്നെ രാ രാവിലെ ഞാ ല്ലോണം ഉറങ്ങി പത്ത് മണിക്കാണ് വിളിച്ചത് രാവിലെ എട്ടരക്കെ ഉറങ്ങീട്ട്
ഉം
അപ്പൊ ഞാൻന്നലെ പണികളൊക്കെ വേഗം തീർന്ന് ഫോണില് പൈസിം കഴിഞ്ഞ് അപ്പൊ ഞാൻ ഫുള്ള് ഫ്രീയയിരുന്നു ഇന്നലെ പെ ട്ടെന്ന് പണിയളൊക്കെ ർന്ന പോൾല്ലാ വൈകുന്നേര കയറ്റിയത് അപ്പൊ പിന്നെ
അഓണ്ട് വിളിച്ചേ
ആഹ് അതെ
സെങ്കില അപ്പോ ഞാന് മക്കളെ വന്നിട്ടേ സ്കൂള് വിട്ട് വന്നിട്ടേ
ആഹ് ആഹ്
സ്കൂള് വിട്ട് വരുമ്പോഴാണ് ബ്രെഡ് കൊണ്ടുവന്നത് തമ്പൂരാ അനായോളേ കോളിങ് ഫ്രം
കൊറച്ച് സമയങ്ങള് ഒന്ന് എന്തെങ്കിലും പറഞ്ഞോ
ഏഹ്
കൊറച്ചു സമയം കൂടെ ഒന്ന് വെയിറ്റ്യ്യാൻ പറ്യോ
ആഹ് പറയാ അല്ലാണ്ട്ന്താ
ഉം
ഇപ്പത്രേം ഉം ആഹ് നമ്മടെ ഏഹ് ന്നോക്കട്ടെ
മൂന്ന് മിൻറ്റായ്ട്ടൊള്ളൂ
ആഹ്
ഉം
ശെരി ആഹ് പിന്നെന്തൊക്കെയാണ് ങ്ങള് അവസ്ഥകളൊക്കെ ഒന്ന് വേ വേൻ പറഞ്ഞോളി
വേറെ കൊഴപ്പൊന്നുല്ല താ ഞാനിപ്പോ മക്കക്ക് രണ്ടാക് വെള്ള ആക്കീം കൊണ്ട് ക്കാണ് പിന്നെ നിങ്ങൾ വൈകുന്നേരത്തിന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കൂലല്ലെ
ഇല്ല ഇന്നലെ ബ്രെഡ് ഓംലറ്റും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുതേ ഉണ്ടാക്കുള്ളൂ കാരണം എനിക്ക് അഞ്ചുമണിയാകുമ്പോത് നേ
ആഹ് കുട്ടിൾ വരൂല്ലേ
ട്ട്യേൾ വരും അപിന്നെ എന്റെറ മക്കളും അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ കുറെ ഫുഡ് മേക്ക് ചെയ്ത് നിന്നാല് സമയം ഉണ്ടാവൂല്ല പിന്നെ എന്തെങ്കിലും ഉണ്ടാവും ചികറോൾ കട്ട്‌ലറ്റ് അങ്ങനെ എന്തെങ്കിലു ഉണ്ടാവും. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് ഇണ്ടാക്കാൻ ഞാൻ നി ക്കലില്ല ആദ്യം ആദ്യക്കെ ഞാൻ ചെയ്യുആയിരുന്നു.
ആഹ്
ഇപ്പൊ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ മക്കള അധിക കഴിക്കാത്തന്തും ദേഷ്യം പിടിക്കും നമുക്ക് ണ്ടാക്കി ഇത്രേം കഷ്ടപ്പെട്ട്ണ്ടാക്കിട്ടേ അവരെന്തെങ്കിലുക്കെ കഴിക്ക അങ്ങനെന്തെങ്കിലുക്കെ ഉണ്ടാവു അത്രന്നെ
ഉം
ഇല്ല അയിന്പ്പ് ഒരു സമയം വേണം. മുറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു നന്നാക്കാൻ അപ്പൊ ഞാന് ഒരു മടിച്ചി ആയതോണ്ട് ഇൻക്ക് പിന്നെ ഒരു പണി ച്ചിൻ ഇവിടെ ഒരു ഒരു ആഹ് ആദിവാസിൽ പെട്ട ഒരു ചേച്ചി ഉണ്ട്.
ഉം ഉം
അവര് വന്നിട്ട് എനിക്ക് എന്താക്കിഈ മുറ്റത്തിന്റെ എല്ലാ ഭാഗം
ആഹ് ഇൻക്ക് ഇവിടെ മുറ്റം നല്ലോണം പുല്ലും ഉണ്ടായിട്ടുണ്ട് പിന്നെ വേലിയൊക്കെ വീഷണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാനിന്ന് പക്ഷെ ഇവന്റെ ഇവന് അങ്ങട്ട് എന്താ ചെയ്യ ഒപ്പം തന്നെണ്ടാവല്ലോ.
ഉം
അതൊണ്ട് ആഹ്
പിന്നെന്താ ഇങ്ങക്ക് പ്രശ്നം
നടന്ന് എന്റെ കൂടെത്തന്നെ ഇണ്ടാവും. പൈപ്പ് തൊറന്ന് വായി പൈപ്പിന്റെ അടില് കാട്ടി നിൽക്കും തല വായ്പിന്റെടില് കാട്ടി നിക്കും.
നല്ല ടൈറ്റ് ആയിട്ട് മൂടിക്കൊടുക്കണം പൈപ്പ്. അല്ലെങ്കിൽ ആ വാൽവ് അങ്ങ് പൂട്ടിക്കഴിഞ്ഞാൽ പൈപ്പിന്റെ കാര്യം സമാധാനാവും. അങ്ങനെ കൊറ്ച്ചൊക്കെ ആഹ് അലക്ക്ണ സമയല്ലേ വേലി വീശ്ണ സമയ ഞാൻ പറ്ന്നെ
ആഹ് വേല് വീശാൻ ഇപ്പ എ മടി എന്താന്ന് വെച്ചാ ഓന് ഒറങ്ങുമ്പോ വേം പണി തീർത്ത് നമുക്ക് ഒരു വാത്തി ഇരിക്കാന ഇന്നോട് പറഞ്ഞിട്ട്ണ്ട് വേഗം പണി തീർത്ത് മൂലൊക്കെ ഇരുന്നൊന്ന് പറഞ്ഞു. വേഗം പണികളങ്ങട്ട് തീർക്കണം. എന്തിനാ എന്നും വരെ വരു ഇങ്ങനെ ചെയ്യാൻ നിക്ക്ണത്. വേഗം പണി തീർത്തിട്ടാണെങ്കി വന്ഡ
അഹ് ആഹ്
വേഗം വേഗം ചെയ്തു തീർത്തൂടെ.
അത് കാര്യാണ് വേം വേം ചെയ്ത് തീർത്താ അവനാന്റെ പണിയും കഴിഞ്ഞാ മുലക്കിരിക്ക്യ
ഉം ഇങ്ങനെ
അയ്ല് നമ്മള്ടെ ഈ ഫോണാണ് മെയിന് പ്രശ്നം
ഉം
അപ്പൊ നമ്മെന്താ പാല് കൊടുക്ക്മ്പോഴാണെങ്കിലും കുട്ട്യേള് ഒറ്ങ്ങിയാലു ഒരു പത്ത് പത്ത് മിൻറ്റും കൂടെ കാണാന്ന് പറ്ഞ്ഞിട്ട് നമ്മളത് കാണും. അപ്പോത്തിന് കുട്ടിന്റെ ഒറ ഒക്കെ തീരും. ഇപ്പൊക്കെ അങ്ങനെ ആണ് ഞാനൊക്കെ അങ്ങനെ കൊറേ പെട്ട്ട്ടുണ്ട്. ചെൽപ്പൊങ്ങനെ ഇരുന്ന് കണ്ടു പന്ത്രണ്ട് മണിവരൊക്കെ ഇര്ന്ന് കണ്ട് കണ്ട് കണ്ട് കണ്ട് കുഞന് അറങ്ങി നിച്ചു മ്പം
ചാടി പടി
അങ്ങനെ ഒക്കെ ചെയ്യല്ണ്ട്. നമ്മളും തന്നെ അങ്ങനെയാണ്. ന്ന സോഷ്യൽ മീഡിയന്ന് പറ ഇന്നെല്ലാർക്കും ഒരഡിഷൻ തന്നെ മക്കളുടെ മാത്രല്ല ഞമ്മക്കൊക്കെ
ഇന്നലെ പിന്നെ ഇതില്ലാത്തതോണ്ട് ഒരു മണി ആയപ്പത്തീനും കുളീം നിസ്കാരം ആഹ് കൂളി നിസ്കാരോം ഒരു മണിക്ക് കഴിഞ്ഞ്. പിന്നെ ഇവനൊറങ്ങിട്ടോ എട്ട് മണി എട്ടര മണിക്കിവനൊറങ്ങി പിന്നെ പ പത്ത് മണിക്ക് എണീ എണീച്ചത് അലക്കാൻ കൊറച്ചേ ഒള്ളേന്നു. അലക്കല് വേം തീർത്ത്
ഉം
പിന്നെ അങ്ങനെ പത്തുമണി വരെ ഒറ്ങ്ങിയ പിന്നെ നമ്മക്ക്ത്രോ പണികൾ തീർക്കാലാസ്.
ഏഹ് ഇനി പിന്നെ ഞാൻ പോയൊക്കെ വന്നിട്ട് വിളിക്കാട്ടോ? ഇപ്പല്ല ഇപ്പല്ലട്ടോ ഇപ്പൊ കൊറ്ച്ചേരം കൂടാ ഇണ്ട് സമയണ്ട് അമ്മക്ക് സംസാരിക്കാന്. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളെക്കെ വിട്ട് വന്നിട്ടെയ്.
ആഹ് ഇനി എപ്പഴാ ചേച്ചിന്ററത്ത്ക്ക് പോവാ ചേച്ചിന്റപ്പം പോവാ? ചേച്ചീന്റെ കൂടെ എപ്പളാ പോവാ
അത് പത്തുമണിടെ ബസ്സ്ണ്ട് ഫ്രീ ബസ്സ്ണ്ടല്ലോ ഇപ്പം അമുക്ക് ഫ്രീ ബസ്സിണ്ടല്ലോ ഇപ്പം നമ്മക്ക് ബസ്സിന്‌ പൈസൊന്നും വാണ്ടല്ലോ?
ആഹ് പ്രിയദർശിനിക്ക് പോവാലേ?
പ്രിയദർശിനില് കേറിയാല് നമുക്ക് അങ്ങനെ തിരിച്ചയിലന്നെ വരാന്നൊക്കെ ചോ ച്ചി പറ്ഞ്ഞപ്പൊ നോ ക്കട്ടെ ഹസ്ബൻറിനോട് ചോയ്ച്ചിട്ടില്ല എഹ് നമ്മളീ ലിക്ഡ് കിട്ട്ന്ന സ്ഥലം എവിടെയാന്നറിയോ? പാത്രം കഴുന്ന ഡിഷ് വാഷ്
അറീല ഉം
അത് തീരാനായി തീരുമ്പോ എനിക്കൊരു ചങ്കിടിപ്പാണ് അത്. അത് ആറും പത്തും ലിറ്ററൊക്കെ ഞാന് ഇങ്ങനെ ഇണ്ടാക്കി വെക്കല്ണ്ട് പക്ഷെ എങ്കില് ഇപ്പോ. കൊറേ ദിവസായി ഞാ പറയുന്നു പക്ഷെ അത് കിട്ടുന്നില്ല എനിക്ക് എവിടുന്നും.
ഉം
അത് കിട്ടാണെ സുഖാ വേഗം പാത്രം കൈകി കൈയ്യോയ്
ഏയ് ഞാന് കരി സോപ്പ ഉപയോഗിക്ക പർപ്പി
ഫുള്ളും പാത്രം കഴുകാനും
ഓഹ് എല്ലാത്തിനും
ആഹ് എനിക്കിങ്ങനെ ഇതിനൊക്കെ ഇതന്നെ വേ
ചെലോല് പറീണ്ട് അയിന് ഭയങ്കര സ്മെല്ലാണ് എനിക്കു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിട്ടില്ല ചേലോല് പറീണു ഭയങ്കര സ്മെല്ല്ണ്ട് ന്നൊക്കെ പറയിണ്ടേയ്
ഇല്ല ഇത് ഞാൻ തന്നെ അമ്മളന്നെ ഇണ്ടാക്കുന്നല്ലേ.
അല്ല ഇത് എന്താണ് കരിസോപ്പ്
ആഹ് അയിനൊരു മണാണ് അത് ഞമ്മക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫ്ലേവർ ഇല്ലാത്തൊരു മണാണതെയ്‌
ഇനിക്ക് പിന്നെ അങ്ങനെന്നും തോന്നിയിട്ടില്ല ഞാനത് എനിക്കങ്ങനൊന്നും തോന്നിട്ടില്ല ഇതുവരെ ഉം വേറെന്തെന്നാ അതെയാ ഹലോ കേൾക്കുന്നില്ല